ഓ ഹലോ എടി കേക്ക് ക്ക്ണ്ടാ ആഹ് കേക്ക്ണ്ട് ഇപ്പൊ കേക്ക്ണ്ട്
കേക്ക്ണ്ട് പറയ് എന്താ വിളിച്ചേ വിശേഷം ഒന്നുല്ല നന്നായി പോവും ഇയ്യോ
ഞാനും ന്നായിരിക്കുന്നു വെറുതെ ബോർ അടിച്ചപ്പോ വിളിച്ചതാ
അതെ ആഹ്
പിന്നെന്ത് പിന്നെന്താ
നല്ലതെന്നെടീ ഓ ചായകുടിച്ച് ണ് നി ചായ കുടിച്ചോ നീ ചായ കുടിച്ചോ ആഹ് എന്താ കഴിച്ചെ
കഴിക്കാനൊന്നുല്ല ചായ മാത്രം
ഏഹ്
ഉം
അതെന്താ ഒന്നും കഴിക്കാനില്ലാത്തെ
കഴിക്കാനൊന്നുമില്ല ഒന്നും കട ഷോ ക്കൊന്നും പോയിട്ടില്ല നാളെ ഞായറാഴ്ച പോയി വാങ്ങണം
ഏഹ് ആഹ്
ഉം
അങ്ങനെല്ലേ
ഉം അവിട്ത്തെ വിശേഷം എന്ത്‌
എന്താ സുഖായിട്ട് പോണു കൊഴപ്പൊന്നുല്ല അങ്ങനെ തട്ടിമുട്ടി പോണ് ഇവിടെ ചായക്കൊന്നുല്ല കഴിക്കാന് വിശന്നിട്ടാണെങ്കി വയ്യ
എന്തെലും ഓർഡറാക്ക്
ഓഡറാക്കാന് പൈസല്ലടീ
ഏഹ് ന്നാ വിശന്നോട്ടെ
പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടാ
വീട്ടിൽ ചോയിച്ചില്ല
ഞാന് ഇന്റെല് പെെസല്ലാത്താകാരണം ഞാൻ വീട്ടുകാരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടാച്ച്ട്ട് വീട്ടി ചോദിച്ചില്ല അങ്ങനെ ഹയ്യോ വയ്യടീ ബോഡി പെയിനൊക്കെ ഉണ്ട് നല്ലോം നല്ല ബോഡീപെയിൻ അറിയില്ല എന്താ പറ്റിയേന്ന് നല്ല ബോഡി പെയിൻ എന്താ എന്താപ്പൊ മൂക്കടപ്പുണ്ട് ജലദോഷവും മൂ കടപ്പൊക്കെ ഉണ്ട്
പനി വരാൻ ചാൻസുണ്ടാവും വല്ല ഗുളിക എങ്ങാനും കഴിക്ക്
ആഹ് ആഹ് പിന്നെന്താ
പിന്നെണ്ട് വീട്ടിക്കൊക്കെ വിളിച്ചാ
വീട്ടി വിളിച്ചു എല്ലാരും സുഖമായിട്ടിരിക്ക്ണ അവിടെ
ആഹ് ഇവിടിം അങ്ങനെ തന്നെ കൊഴപ്പല്ല നന്നായി പോണു
ആഹ്
പിന്നെന്താ ഞാൻ ചുമ്മായിരിക്കെയ്രുന്നെടീ
ആഹ് പണിയൊന്നുല്ലേ വേറെ
പണിന്ന് പറഞ്ഞ അതിന് മാത്രം പണിയൊന്നില്ല
ഹ് ഹ് പഠിക്കാനൊന്നുല്ലടീ വെറുതെ ഇരിക്ക്ണെ
ഉം പഠിക്കാന്ണ്ട് അത് രാത്രി ഇക്കൊരു ഇത് വരണം പഠിക്കാൻ തോന്നണം അപ്പളാ പഠിക്കൊള്ളൂ
ആഹ് മൂട്ണ്ടാവവോണ്ടീട്ടാ
ആഹ്
ആഹ്
ഇൻട്രസ്റ്റവാതെ പഠിച്ചിട്ടൊരു കാര്യല്ല തരേന്ന്കെ അപ്പ ഒരിത് മാത്രം തലേന്ന് കൂല സംഭവം
പക്ഷെ അങ്ങനെ അമ്മള് നോക്കിയിരുന്നിട്ട് ഡ്രസ്സ് നോക്കി നമ്മളങ്ങനെ ഇരിക്കന്നെ ചെയ്യുള്ളൂ അങ്ങനെ എന്റെ കയ്യുമലേ ഒരു കുരു വന്നേക്ക ട്ടാ അത് കൊറെ നാളായി അത് ഇണ്ടായിട്ട് അത് എങ്ങന വെച്ചഴിഞ്ഞാല് ഒരു വൈറ്റ് കളറില് ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റോണ് നമ്മള് വെച്ച പോലെ കയ്യിന്റെവടാൻചാ ചെന്നാല് തള്ളവെരലില്ലേ തള്ളവെരലിന്റെ അവിടെ ഈ തള്ള വെരലിന്റെ ഓഹ് തഴമ്പല്ലടി ആ തഴമ്പ് പോലെ ഇണ്ട് കാണാന് പക്ഷെ തഴമ്പ് വേദന എടു- ക്കു അമരുമ്പോ
ചലവർക് ഇണ്ടാവും
ആഹ് അതൊരു അതൊരു ജസ്റ്റ് ഒരു പൊട്ട് പോലെ കുഞ്ഞൊരു പൊട്ടു പോലെ
അല്ലേൽ ചെൽപോ എന്തേലും കേറിയതാവും വല്ല ആരോ അങ്ങനെന്തെങ്കിലും അതയിന്റുള്ളില് ഇണ്ടാവും ചൽപ്പഅതയിന്റെ ഉള്ളില് അയിന്റെുള്ളില് ഇണ്ടാവും ചെലപ്പ ആ സാധനം അതായിരിക്കും ത വേദന
കാണാ നല്ല രസണ്ട് പക്ഷെ ഇത് കൊറെ കൊറെ നാളെന്ന് പറഞ്ഞ കൊരുപാട് നാളായി ഇത് അപ്പൊ ആ എടയ്ക്ക് വേദന ഇണ്ടാവും ഇപ്പൊ എനിക്ക് കയ്യുംതൊടുബോ ഇങ്ങനെ തടയണ് ണ്ട്. എടയ്ക്ക് വേദനിണ്ടാവും എടയ്ക്ക് വേദനണ്ടാവുല്ല ഇപ്പ നേരത്ത് പ്പ ഞാന് വാ വാഷ്റൂമി പോയിട്ട് പൈപ്പ് തിരിച്ചേക്ക്
വേദന ഉണ്ടോ അഹ് ചെൽപോ ഇന്ക് തോന്നുന്നത് വല്ലതും അയിന്റെ ഉള്ളിൽ ഇണ്ടാവും അതാവും
ക്കുമ്പോഴും നല്ല വേദന
ഉം
എന്താണാവോ മാവ മാറിയാ മതയ്നി വയ്യ പു വയ്യാ നല്ല വേദനണ്ട് എടക്ക്‌
ചെങ്ങായിന്റുള്ളില്ല്ല സാനംഎടുക്കാ നോക്ക്
ആഹ് ബഹിമോതര
ഏഹ്
അപ്പൊ അതിലും വേദനോ നല്ല വേ
ല്ലെ ആഹ് സാനം ചെലപ്പോ പോയി യി കയിഞ്ഞാ പിന്നെ പെട്ടെന്ന് ഒണങ്ങിക്കോളും പിന്നെ വേദനിണ്ടാവില്ല
ആഹ് ന്ന ഞാനിവിടെ ഫ്രണ്ട്സിനോട് ആരേലും പറയട്ടെ അതല്ല അനക്കി ഡ്രസ് അലക്ക്‌ണ പണിയൊന്നുല്ലേ മോളെ
അന്റെതൊക്കെ കയിഞ്ഞടി ഞാൻ അപ്പപ്പ കുളിക്കുമ്പ അലക്കു ഞാൻ എടുത്ത് വെക്കാറില്ല
ആഹ് നല്ലതാ
ഉം ഏടുത്തു വെക്കാറാ പതിവ്
ആഹ് പണി പണിയൊന്നുല്ലേ ചോയിച്ചേല് ഞാനപ്പ അപ്പ തിരുമ്പ് അതാവുമ്പോ അത് അപ്പ ആണ് തിരുമ്പേനി പിന്നെ ആണ് കഴിഞ്ഞേനി പിന്ന മടി പിടിച്ചവിടെ ഇരിക്കും.
ഞാന് എടുത്ത് വെക്ക എടുത്ത് വെച്ചിട്ട് ഒരു ആഴ്ചേലൊരീസം തിരുമ്പും.
ഏഹ് അതെന്താ കൊറെണ്ടാവും മോളെ അയ് അന്നാന്ന് തിരുമ്പിക്കൂടെ
ത്ത്ലെല്ലാവരും ഒരു ഡ്രസ്സ് മൂന്നീസൊക്കെ ഇടും രണ്ടീസം മൂന്നീസൊക്കെ പറ്റും. അയിനപ്പുറം പോവുല്ല മാക്സിമം കൂടി പോയാ മൂന്നീസം. അപ്പൊ ആഴ്ചേല് ഇപ്പൊ ഒര് ഒര് ദിവസം ഒരാഴ്ച്ചേല് എത്ര ദിവസണ്ട്? ഇഹ് ആഹ് ഏഴീസല്ലള്ളേ
ഓഹ്
അപ്പ ഞാറാഴ്ച്ച കുളിച്ചിട്ട് തിങ്കളും ചൊവ്വേ ഒരു ഡ്രസ്സ്ടും ഞാറാഴ്ച്ച വൈകുന്നേരം കുളിച്ചിട്ട് തിങ്കളും ചൊവ്വേം ആ ഡ്രസ്സ്ട്ട്ട്ട് ബുധ് ഏഹ് പിന്നെ മാറ്റും ഡെയ്ലി കുളി ക്കും പക്ഷെ ഡ്രസ്സ് അതെന്നായിര്ക്കും ഇന്നട്ട് പിന്നെ ബുധൻ വ്യാഴം വേറെ ഡ്രസ്സാവും. പിന്നെ വെള്ളീം ശെനിം വേറെ ഡ്രെസ്സ് വെക്കും മൂന്ന് ജോട്യല്ലേ ആവോള്ളു.
മൂന്ന് ജോട്യാന്നെച്ച് അലക്കണ്ടെ പിന്ന യൂണിഫോമ്ണ്ടാവില്ല്യേ വേറെ
യൂണിഫോമ് ഒര് ജോട്യേണ്ടാവോള്ളു. ഒരു ഷാളൊരു ടോപ്പ് ഒരു പാന്റ് ആ ഒരു ജോടി ഒര് ജോടി യൂണിഫോമ്ണ്ടാവില്ല യൂണിഫോമ്ണ്ടാവാപ്പൊ ശനിയാഴ്ച്ചത്തെ യൂണി ഫോം മാത്രണ്ടാവോള്ളൂ കാരണം ഈ ഒരു ടോപ്പ് ഞാന് എപ്പഴും അലക്കും.
ആഹ്
ഉം, അതോണ്ട്. അതാരാടീ അവ്ടെ സൗണ്ട്ണ്ടാക്ക്ണേ?
ഇവിടെ കൊച്ചുണ്ടെടീ അത് അത് ഒര് അര പിരി
ഏഹ് ഇവടേണ്ടടീ ഒര് അര പിരി. ഭ്രാന്ത്ന്ന് പറഞ്ഞ മോളെ ഇങ്ങനെ ഒരു ഭ്രാന്ത്ള്ള കുട്ടിനെ ഞാനാദ്യാ
ആഹ് പത്തിരുപത് വയസായിന്ന്ള്ള ബോധൊന്നുല്ല്യ കുട്ടികളിം കള്ച്ച് നടക്കും.
ഓഹ് ഇവിടേണ്ട്, പൊട്ടത്തരന്ന് പറഞ്ഞെയ്ഞ്ഞാലേ അയ് എന്ത് ചെയ്താലും പൊട്ടത്തരാ
ആഹ് ഇവിടുത്തൂ അതെന്നെ.
ന്നെ
ഇങ്ങനെ ഈ കുഞ്ഞു പിള്ളേരെ പോലെങ്ങനെ കളിച്ച് കളിച്ചിങ്ങനെ നടക്കൂ.
അത് ചെലേറ്റ്ങ്ങളങ്ങനേപ്പെ എത്ര പ്രായായാലും
പൊട്ട പൊറത്ത് പോയലു അങ്ങനെ തന്നെ.
കൊഞ്ചി കൊഞ്ചിങ്ങനെ നടക്കൂ.
കൊഞ്ചി കുട്ട്യേളെ പോലെ നടക്കണേ അയ് ചെല സാനങ്ങളങ്ങനേ അയ്നെ കാണാനെങ്ങനെ?
മേനേക്കെണ്ട് കാണാ, അത സ്വഭാവങ്ങന്യാണ്.
ഏഹ്?
സ്വഭാവം അങ്ങന്യാന്ന് ഒരു കുട്ടി കള്യും കള്ച്ച് നട
അയ് കുട്ടിക്കളി കളിച്ച് നടന്ന്ട്ട് കാര്യല്ല്യ. ഒരു ഇരുപത് വയസ്ന്ന്ണ്ടെങ്കില് ഒരു പതിനഞ്ച് വയസ്സിന്റെ ബോധെങ്കിലും കാണിക്കണം. ഇത് ഒരുമാതിരി വെകളിപ്പിള്ളാരെ പോലെ
നടക്കൂല്ല ആഹ് അതെ ഇവിട്യൂണ്ട്. അത് എല്ലാ ഗ്രൂ പ്പലൂണ്ടാവൂലോ ഇങ്ങൻത്തെ ഓരോന്ന്
ഹാ അതാണ്.
ആഹ്, പൊട്ടത്തരായിരിക്കും
അയ്യോ ഇങ്ങനെയാ മനുഷൻമാര് ഇരുപത് വയസ്സിന്റെ ബുദ്ധീം പക്വതേം കാണിക്കണന്നൊന്നും അമ്മള് പറയണില്ല്യ പത്ത് വയസിൻ്റെ എങ്കിലും കാണിച്ചാ കൊള്ളായിരുന്നു
ഹാ കൊള്ളായിരുന്നു
അതെ നമ്മളെടുത്ത് കാണിക്കണം നമ്മളെടു
നമ്മളെടുത്ത് കാണിക്കണ ഓക്കെ ഇതിപ്പോ മറ്റുള്ളവരടുത്ത് പോയി കാണിച്ചാ നമുക്കും ഇല്ലെ നാണക്കേട്
ഞമ്മടെ നാണോം മാനോം ഒക്കെ പോയി ഇത് കാരണം
അതെ
അതിന്റെ ഫ്രണ്ട് ഉണ്ട് ഒരെണ്ണം അത് ദേ അവിടെ നിന്നിട്ടെന്തോ ഡയലോഗ് അടിക്കുന്ന്
അതെ ഉം അതെ ഒരാള് ഫോൺ വിളിക്ക ക്കതൊന്ന് നോക്കൂല്യ ഇങ്ങനെ കെടന്ന് നടക്കും ഞാൻ വീഡിയോ കോള് വിളിക്കുമ്പോ ഓരോ കോമാളിത്തരൊക്കെ കാണിച്ചു വരും ആഹ് ഇങ്ങനെ ഇങ്ങനെയോരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കും എടയ്ക്ക് പിടിച്ച് കടി ക്കും വെറുതെ തല്ലും മാന്തും അങ്ങിനെയൊക്കെ
എന്നെയെടീ കടിക്കൂടി എൻ്റെ കൈയൊക്കെ എന്റെ കൈയൊന്ന് കടി കടിച്ചു കഴിഞ്ഞാലങ്ങനെ
കടിക്കും
എന്റെ കയ്യിൽന്ന് കടിച്ചാ അങ്ങനെ കിട്ടൂലാ ആഹ് എടയ്ക്കെന്നെ ഓരോ സാധനങ്ങള് വെച്ചടിക്കൂടി ഓരോ സാധനങ്ങള് വച്ചിട്ടെന്നെ ഉപ
അതാണ് ഇങ്ങനെയൊക്കെയാണ് കയ്യിലിരുപ്പ്
എനിക്ക് വയ്യ ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്
നിന്നല്ലോ ആഹ് ഞാനിപ്പോ ഇങ്ങനെ കാണിച്ചാലും പാവം കൊച്ചാ
ആഹ് ഉള്ളിലൊന്നും വെക്കൂല ഒക്കെ പൊറത്ത് എക്സ്പ്രസ് ചെയ്യും
ഉം ക്യാറ്റ് എനിക്ക് നല്ല ഇഷ്ടാ ഇങ്ങനെ കൊഞ്ഞി കൊഞ്ഞികുഞ്ഞിയായി ഇങ്ങ് നടക്
ആഹ് കുഞ്ഞീട്ട് വീണ്ടും നടക്കണം അത് എല്ലാം എപ്പഴും നമുക്ക് സീരിയസ് ആയിട്ട് നടന്ന രസണ്ടാവില്ല എടക്ക് ചെറിയ കുട്ടികളെ പോലെ നടക്കണം
ആഹ്
അതാ രസം അങ്ങനെ എടിയേ
ആഹ് എന്തേ എനിക്ക് കേക്ക്ണില്ല എടി ക്ലിയർ ആവ്ണില്ല.
ആണോ, ഇപ്പൊ കേക്ക്ണ്ടോ? നീ പറിണത് എനിക്ക് നന്നായി കേക്ക്ണ്ടല്ലോ.
അതെ. ഇൻക്ക്യ് എടക്ക് റേഞ്ച് പ്രശ്നണ്ട് ആഹ്. ഏഹ്? ആഹ് ടി വിളിക്ക് ആഹ് ടി വിളിക്ക് വിളിക്ക്. ആഹ് വിളിക്ക്യാ ആഹ് വിളിക്ക്യാ. കേക്ക്ണ്ടോ?